ഹലോ ആഹ് കേൾക്കുന്നുണ്ട്
ഉം എന്തൊക്കെ എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം ഉം ഏ ആഹ് ചായയൊക്കെ കുടിച്ച് അന് രാവിലെ തന്നെ വിരുന്നാരന്നീരുന്നു അപ്പ തറവാട്ടിലേ അപ്പൊ ഓരോ സന്ദർശിച്ചു വരാണിപ്പോ ഏ ആ ആ അമ്മായിമാൻഹ അമ്മ്മമായിമാ അനിയ ഒരുര് കുറച്ച് ദൂരെ ഒന്ന് വരിയാണ് അപ്പൊ ഒരുല് വരുമ്പോ രാവിലെ വരിക അപ്പൊ പിന്നെ ഓര കാണുമ്പോയി ഇപ്പ ഇങ്ങോട്ട് വര പിന്നെ ഉള്ളൂ തറവട് എടുത്തനെ ഇല്ലല്ല
ആഹ എടുത്തെടുത്ത്
ആഹ വീട്ട വീടെടുത്ത്ടുത്താണ് ആ നിങ്ങെന്താ ഫുഡ് ട്ട് എന്താ പുട്ടാണ് നിങ്ങള് ടൗണിലാ വീട്
അ ല്ല മീന് മീൻ വണ്ടി പോണ സന്നതാണ് രാവിലൊവവുമ്പോര തെർക്കല്ലേ
ആഹ രാവിലെ തന്നെ മീൻ കിട്ടിയ ഒരു സുഖ അല്ലേ എന്നാ പിന്നെ അന്നത്തെ
ഞങ്ങക്ക് ഇതിലൊന്ന് വർത്ത വരും ങ്ങക്ക് ഇത് രണ്ടാമത് വരുന്ന വണ്ടിയാണ് ടൗൺ ഏരിയ ആയത കൊണ്ട് അടിക്കടുക്ക് വരും ഉ അ അങ്ങനെ ഉള്ളേരിയല്ല
അപ്പൊ സുഖല്ലേ
ഉം ഉ ആറ് ആറ മണി ആറര സമയത്ത് വരും ഉ ഉം അതുകൊണ്ട് ജോലിയൊക്കെ വേങ്കായി ഉ മക്കക്ക് മാതരി സ്കൂ ഇതാ
ഏതാണ് മറ്റവരൊക്കെ മറ്റവരൊക്കെ മദ്രസ് കഴിഞ്ഞതാണ്
ആഹ ആഹ എല്ല
ആഹ ആഹ് ആ ഇത് എവിടക്ക പോകണില്ല ഞായറാഴ്ച ആായിട്ട്
ഇല്ല അങ്ങനെ പോവാറന്നല്ല എപ്പോഴെങ്കിലൊക്കെ പോവുള്ളു ഉം ഇന്നിപ്പോ മുീട്ടിന്ന് അത വീട്ടിലിരുന്നു വേറെ ഒമ്പതിന്റെയും പത്തിന്റെയും ലീവില അങ്ങനെ പോയത് ഇനിയിപ്പോൊ എങ്ങോട്ടും പോവണ്ടാവൂല
എന്താ ഞാ ശനിയാഴ്ച സ്പെഷ്യൽ ഇല്ലായിുന്നോ മതിർ സ്കൂള്
ശനിയാഴ്ച ഉണ്ടായിുന്നാ വ്യാഴാഴ്ച പോയത് വ്യാഴാഴ്ച പോയപ്പോ അറിഞ്ഞില്ല ആ അപ്പൊ ഞാന് ഇീ ഇന്നലും കൂടി നിക്കാന്ന് കരുതി അങ്ങനെ നിന്ന പരീസം കൂടി അധികം ബാഗൊന്നും കൊണ്ടുപോകയും ചെയ്തില്ല
അ ശെരിയ ആഹ ആഹ അപ്പൊ പിന്നെ പോവാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് പിന്നെ ഒരു ഈസല്ലേ അല്ലേ പിന്നെ ക്ലാസ്സിലൊന്ന് കുട്ടിക ആ ആ കുട്ടികൾ കൊറവ് ഇരുന്നല്ലോ ആ കുട്ടികളെ സ്കൂളിൽ പോ ആ അല്ല ശനാഴ്ച്ച പോയ ഒരു ക്കെ പറയണ്ട് കുട്ടികൾ പറ്റുന്ന തന്നെ കുറവാണ് ുള്ളേത് പിന്നെ അപ്പൊ വല് ആ അതാണ് അപ്പൊ പിന്നെ കൊഴപ്പല്ല ഏർ
ഇബന് ഞങ്ങള് ഓട്ടോല്ല പോവല്ലേ അപ്പം ഇബന് പോക ഇവരെ എല്ലാരും എൽ പില്ല അമ്മ മാത്രമേ ഉള്ളൂ യു പില്ലേ അപ്പൊ അങ്ങനെ പോകുമ്പോ ഒറ്റക്ക ഉള്ളൂന്ന് പറഞ്ഞ അങ്ങനെ ഒരു മടി പിന്നെ അങ്ങനെ പോരാന നിന്നില്ല പിെ ബേഗം കൊണ്ടുവരുന്നില്ല അങ്ങനെൊന്നുംന്ന് പിന്നെ എല്ലാരും പോയ സമീൻ
അങ്ങനെയല്ല പോകുമ്പോഴല്ലേ നക്കുള്ളൂ നമ്മൾ ഇവിടുന്ന് ഒരുങ്ങി പോണമെങ്കിൽ തന്നെ പണിയാണല്ലോ ഇലോ ഏ ഇന്നിന്നോട് വീട്ടക്ക് വരാൻ പറഞ്ഞിരുന്നേ അപ്പൊ ഞാൻ എന്റെ വീട് ഇവിടെ അടുത്ത്ന്നെ ആണ് കഴ വീ കല്യാണം കഴിച്ച വീടും എന്റെ വീട് അടുത്താണ് അപ്പ ഇപ്പൊ എനിക്ക് മടി മഴയാണ് അപ്പൊ എനിക്ക് മടി പോവാൻ അങ്ങനെ ഉണ്ടല്ലേ നമുക്ക് പോ എ ഇങ്ങനെ വീട്ടന്നോടെ ഇറങ്ങി പോ പോയാ നമ്മള അടുത്ത ആള് അങ്ങനെ
ആ ആഹ് ആ അടുത്ത ആവുമ്പോൾരു മടി ഉണ്ടാവ വും ഞങ്ങള് രണ്ട് മാസം കുടുപോ ഒറ്റക്ക ഞൻ അപ്പൊ പിന്നെ അങ്ങനെ പോവാാന് ഉം ഹ്സ് നാട്ടിൽ ള്ളത്കൊണ്ട് ഉം പോവൂല
എന്തേ അർഞ്ഞേ
ഹസ് നാട്ടില് ഇല്ലത് കൊണ്ട് ഞങ്ങളങ്ങനെ പോകൂല രണ്ട് മാസം ന്റെ ഹസ് നാട്ടിലില്ലതോണ്ട് അങ്ങനെ പോവൂല്ല പറ ഓല് ഉണ്ടാവോണ്ടേ
അഹ് ശരിയാ
അല്ലായതുകൊണ്ട് ഉം
എന്താ പറഞ്ഞേ ആഹ് അതന്നെ ആഹ് കേക്കണണ്ട് മഴ പെയ്തിട്ടേ ഇവിടെ അത്ര ക്ലിയർല്ല ആഹ് അതാണ് ആഹ് ആഹ് ആഹ്
ഉം ഇന്നൊരു മഴ ദിവസാ തോന്നുന്നു
ആഹ് മഴയാണ് ഇന്ന് നല്ല മഴയാ
ഉം
ആഹ് പിന്നെ എന്താ ച ചായൊക്കെ കുടിച്ചു കഴിഞ്ഞോ
ആഹാ ചായ ഒക്കെ കുടിച്ചു രാവിലെ മദ്രസക്ക് പോകാനാ വന്നേ അതുകൊണ്ട് വീട്ടിൽന്ന് തന്നെ നമ്മ ഉണ്ടാക്കി കൊടുത്തായിരുന്നു ചെറിയ ചേ ചെറിയ മോനാണ് മാസയിട്ടുള്ളൂ ഏഴു മാസയിട്ടുള്ളൂ അപ്പൊ അപ്പൊ പിന്നെ വന്ന ബുദ്ധിമുട്ടല്ലേ ആഹ് മുട്ട്ത്ത്ണണ്ട്
അഹ് ശരി ആഹ് ആഹ് അഹ് ശരി എന്താ സ്പെഷ്യല ആയിട്ട് ഉണ്ട ക്കല്
സ്പെഷ്യല ആയിട്ട് നാന് നാന് കൊറച്ച് കുക്കി ഒക്കെ പഠിച്ചിട്ട് ഫോണിലൊക്കെ നോക്കിങ്ങന ഒറ്റക്ക് ആയത് കൊണ്ട് അങ്ങനെ ചെയ് ആഹ് ഇപ്പൊ സ്വന്താ ഉം ആഹ് ആഹ് രണ്ട് വർഷം
ആഹ് ശെരി ആഹ് ആഹ് ഫോണിലൊക്കെ നോക്കി എന്താ ഉണ്ടാക്ക കേക്കൊ
ഏഹ് ആഹ് എല്ലാതും ഉണ്ടാക്കും ഗുള്ള ഉ അതോ അതാണ് കൊറച്ചുകൂടി ഇൻട്രസ്റ്റ് നിങ്ങള് സ്പെഷ്യലായിട്ട് അതൊരു ഇതായിട്ട് അങ്ങനെ ഉണ്ടാക്കും ഇപ്പ ഫോണ് എല്ലാ അങ്ങനെ നോക്കി അങ്ങനെ ചെയ്യും കേക്കൊക്കെ കൊറേ മുമ്പ് ആഹ് കേക്കൊക്കെ കൊറേ മുമ്പ് ഇണ്ടാക്കല് തുടങ്ങി കേക്കിന്റെ കൊറോണ ടൈം മിലക്കെ ക്ക
ആഹി അതിന്റെ ബീറ്ററുണ്ടോ
ആഹ് ബീറ്ററൊക്കെ ഉണ്ട് കൈ
ആഹ് ആഹ് ഞാൻ വാങ്ങിയ ബീറ്ററ് ക് ഉപ്പ് ഉപയോഗിക്കാതെ കേടുവന്നു പോയി
ആഹ് ഞാൻ കൊറ വർഷങ്ങളായി വാങ്ങീട്ട് അത് അഞ്ച വർഷയൊക്കെ ആയി ഇണ്ട് ഉപയോഗിച്ചിട്ടില്ലങ്കിലും കൊഴ-
അയിന് എന്റേതെ പ് അം ആഹ് ആഹ് ആഹ് അയിന് എന്റേത് ണ്ടല്ലോ ഒരു എന്താ ചൈനേന്റെ എന്തോ ഒരു പ്രൊ പ്രൊജക്റ്റ് പ്രൊഡക്റ്റാ തോന്നുന്നുണ്ട് ബട്ട്- പെട്ടെന്ന് കേട് വന്നു അങ്ങനെയൊണ്ടല്ലോ തൊള്ളായിരത്തി ആയിട്ടോള്ളെ ഇനി ഇന
വാങ്ങിയത് ഫ്ലിപ്കാർട്ടീന്ന് തന്നെയായിരുന്നു പക്ഷെ അന്ന് ഏറ്റവും വില കുറഞ്ഞത് വാങ്ങിയത് കാരണം അന്നാ കൊറോണന്റെ ടൈമിൽ തന്നെയായിരുന്നു അപ്പൊ ഇന്നോ ഞങ്ങൾ എന്നോടറിഞ്ഞു ഇതൊക്കെ എപ്പഴാ ഉപയോഗി കുളു വറത്തതിന് കൊറേ പൈസ ചെലവാക്കീട്ട് കാര്യമില്ലാന്ന് പറഞ്ഞോണ്ടേ അന്ന് കൊറെേ ഉണ്ടാക്കി പിന്നെ ഞാൻ ഇട്ട് പിന്നെ എന്തിനോ ഞാന സീസോ ഉപയോഗിക്ക്‌ ഉപയോഗിക്കാൻ നോക്കിയപ്പോ അത് വർ ക്കണില്ല ഏഹ് അങ്ങനെ
വാങ്ങിയതിന്റെ കൊഴപ്പൊന്നുല്ല ചെറുതാ വാങ്ങിയത് ഇല്ലല്ല ഞാനും ഉപയോഗിക്കാതെ വെച്ചേന് ആഹ് സമയത്ത ഉപയോഗിച്ചിരുന്ന്
ആഹ് ആഹ് അയിന് അതല്ല ചില സാധനം ഞമ്മക്ക് അങ്ങനെ കിട്ടുവല്ലോ അത് എന്താണ കറന്റിന്റെ ഇലക്ട്രിക്കിന്റെ സാധനത്തിനും അങ്ങനെയൊരു കുഴപ്പുണ്ട് നല്ലതായ കുറേ കാലം കിട്ടും ചെലത് അവിടെ കെടന്നാ കഴിഞ്ഞും ചെയ്ത് ഉം
അതല്ല അതും അങ്ങനെ തന്നെ നമ്മളെ ഭാഗ്യം അത്പോലെ ഇണ്ടാവും നിക്കല് നിങ്ങള് ഫുഡ് ഒക്കെ ഇണ്ടാക്കുവോ
ഫുഡ് അങ്ങനെ അങ്ങനെ ആഹ് എ കേക്ക്‌ ഒന്നും ഉണ്ട് അങ്ങനത്തതൊന്നും ഉണ്ടാക്കൂല കേക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ്‌ ഇണ്ടാക്കേ ഉള്ളൂ ഉം അങ്ങ് ഓവറായി ട്ട് ഒന്നുമില്ല പിന്നെ ഇതൊക്കെ വെക്കും അങ്ങനെ ചോ ഫുഡ് ചോറൊക്കെ അങ്ങനത്തെതൊ ക്കെ ബിരിയാണി ഫ്രൈഡ്രെയ്‌സ് മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഹ് അങ്ങനെത്തതും ഞങ്ങള് ഇവിടെ മൂന്നാള്
ആഹ്
വരില്ലേ
ആഹ് വലുത് മോനാണ് രൺ ണ്ട് മോളാണ്
ഉം ഉം
മു കുട്ടി ഉറങ്ങുവോ ചെറുത് ഉറങ്ങുവോ
ആഹ് ഞാൻ ഇപ്പം ഉറക്കീതിന് ഇരുന്നു ഇപ്പൊ ഞാൻ ഇപ്പുറത്തെരുന്നപ്പത്തിന് എണീറ്റു
ആഹ് ചെറുതിനെ നോക്കി തരുവോ വെല്ല് വെല്ലു വെ വെല്ലിയോല്
വെല്ലിയോല് ആഹ് നോക്കും വൊക്കെ ചെയ്യും പക്ഷെ ഓരും ചെറുതാണ് ആ രണ്ടും രണ്ടാം ക്ലാസ്സിലാണ് മേലുള്ളത് ആറാം ക്ലാസില്ലേ നോക്കും പക്ഷേ ല ആൺകുട്ടികള ആവൂവൊണ്ട് അവർക്കൊരു കളി യിൽ ഏർപ്പെട്ടാൽ ഇഷ്ടാണ് ഓൽക്ക്‌ കളിക്ക എന്നുള്ള ഒര് ഇപ്പം ഇതല്ലേ ആൺകുട്ടികൾക്ക് അങ്ങനെ പൊറത്ത് പോയി കളിക്കേണ്ട ഒര് ഇതല്ലേ വീട്ടില് ആകുമ്പം നോക്കും അല്ലെങ്കി അപ്പുറത്തുള്ള ആൾക്കാരൊ ബന്ധങ്ങളെ പോലെ തന്നെ ഞങ്ങള് അടുത്തടുത്താ വീട്
ആഹ് ആഹ് ആഹ് ശരി ആഹ് അപ്പൊ എവിടേക്കും പോകുമ്പോ അവിടെ ആക്കി കൊടുത്താൽ മതി ആഹ്
ആഹ് ആഹ് അങ്ങനെ ആക്കി കൊടുക്കും പെൺകുട്ടികളാണ് കൂടുതലും നോക്കുക അവിടുത്തെ പെൺകുട്ടികൾ വന്ന് നോക്കും
ആഹ് നല്ലോന്ന് നോക്കും ആഹ്
ഉം
മഴെയ്തിട്ട് എന്താ കാട്ടില് എന്താ ഉം ഉം ഡ്രസ്സൊക്കെ ഓടും
ആഹ് മെഷീൻ ഇള്ളത് കൊണ്ട് ഉം അങ്ങനെ ഉണക്കിയിട്ടൊക്കെ അങ്ങട് ഇടും. ചെറിയ കുട്ട്യേള്ണ്ടാവുമ്പോ തന്നെ നമുക്ക് കൂടുതൽ റെസ്സു ള്ളാഉ.
ആഹ് അടുപ്പിലിടുവോ അടുപ്പ് കത്തിക്കലുണ്ടോ അടുപ്പ് കത്തിക്കലുണ്ടോ?
ഏഹ്
അടു വിറകടുപ്പ് കത്തിക്കലുണ്ടോ ചോയ്
ആഹ് ഇടക്ക് കത്തിക്കുള്ളു. ഇപ്പം ഇവൻ അയി ഞാൻ കുറവാ. വിറക് ങ്ങനെ നോക്കാനും അയ്നൊരു വെ
ചെറിയ കുട്ട്യേളെ ഡ്രസ്സ് നല്ല കട്ടിയെല്ലേ. അപ്പൊ അയിമ്മല് ഇട്ടാ മതില്ലേ. ഉം
ആഹ് ഞാൻ കരണ്ടടുപ്പും ഗ്യാസടുപ്പും ഉള്ളതോണ്ട് ഇവരണ്ടിലും മാറി മാറി കത്തി എപ്പഴെങ്കിലും കത്തിക്കും ചെയ്യും. പിന്നെ നമുക്കൊരു ആവശ്യം വന്നാൽ കത്തുലല്ലോ.
ഗ്യാസെയ്ന് ഇതെരെ ബുദ്ധിമു രണ്ട് കുറ്റി ണ്ടാവൂല്ലേ? ആഹ് ആഹ് ആഹ് അവോണ്ട് അയിന്റെതറിഞ് ആഹ് ആഹ് ന്റെ കരണ്ടാടുപ്പുള്ളോ ട്ട്ല്ലേ കൊഴപ്പണ്ടാവുലല്ലോ അഹ് ന്ന് പാത്ര അഹ് ആഹ് ആഹ് സ് ആഹ് അഹ് സ്റ്റീലിന്റെ പാത്രം ആ ആണോ അധികം വാങ്ങിയത് അതോ മറ്റേ ഒരു ഇപ്പ എറങ്ങിയൊരു പാത്രംണ്ടല്ലോ നല്ല കട്ടിള്ളത് അതാണോ?
അതല്ല സ്റ്റീലിന്റെ തെന്നെയാണ്. ന്നാ പിന്നെ പുതിയതായിട്ടൊന്നും വാങ്ങി ഇല്ല ഉം കൊഴപ്പൊന്നുല്ല ഞാനിപ്പ ഉപയോഗിച്ചിണ്. ഇണ്ട് ഇൻ രണ്ട് വർഷത്തോളായിട്ട് അതെന്നെണ്. ആഹ് ഞാൻ പെട്ടെന്നൊന്നായിട്ടില്ല അത് വരെ ആയിട്ടില്ല ഓട്ടന്നായി ത്തില്ല ഉം ന്നാ പിന്നെ ന്നാ പിന്നെ വിളിക്കട്ടെല്ലി ആഹ് ശെരി ആഹ്